ആഹ് ഓഹ്
എവിടെ പോണു ഒരു വണ്ടിന്റെ സൗണ്ട്
അത് വാതില് തൊറ്ന്നതാ
ആഹ് ശെരി എന്തൊക്കെ ആഹ് ആഹ് ഇവിടെ പിന്നെ വൈഫൈ ആയോണ്ട് എല്ലായിടത്തും കിട്ടും
ആഹ് ഇവടിം വൈഫൈ ഇണ്ട് പക്ഷെ ചിലപ്പങ്ങനെ ചില നേരം മുറിഞ്ഞ് മുറിഞ്ഞി കേക്കണ്ടാ വിചാരിച്ചിട്ടേയ് പോറ്ത്തേക്ക് നിന്നാ പിന്നെ ആഹ് പ്രശ്നം ണ്ടാവൂല നല്ല ക്ലിയർ ആയിട്ട് കേക്കും
ആഹ് എന്തൊക്കെ പിന്നെ ഫുഡൊക്കെ കയിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല കെ റെഡിയായി ആഹ് ഒരു മണി ആയിട്ടല്ലേ ഒള്ളു സമയണ്ട് ഒരു ഒന്നേ മുക്കാൽ രണ്ടണിയൊക്കെ ഉള്ളിലെ കഴികൊള്ളൂ
ആ ആ ഇല്ല ഞാൻ ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വര്ന്നൊള്ളൂ
ആ
പിന്നെ ഫുഡൊക്കെ ആയിലേ
ഓ എല്ലോ ആയിക്ക്‌ണ്
അ ഇന്നെന്താ മഴണ്ടോ
ല നല്ല വെയിലാ ഫുള്ള് തിരുമ്പി പൊർത്ത് നല്ലെ മ് വെയില് കണ്ടിട്ട് എത്ര ദിവസായി അറിയോ ഇന്നലെ ഇന്ന്പ്പൊ നല്ല വെയിൽ അറച്ചണ്
നല്ല വെയില് ചൗട്ടി അങ്ങനത്തൊ ഒക്കെ ഇണ്ടായി തിരുമ്പ ഒക്കെ ഇപ്പൊ തിരുമ്പി കഴിഞ്ഞ് കുളിച്ച് വര്ന്നൊള്ളൂ
ആഹ് എവിടക്കാ ഗേയ്റ്റുമ്മലും അയ അയലൊക്കെ നറഞ്ഞീണ് ഗെയ് പിന്നെ ലാസ്റ്റ് പൊറമെ ഗെയ് ആ എവടെ റോട്ട്മലൊക്കെ കൊണ്ടോയിടാൻ തോന്ന റോഡൊക്കെ നല്ല വെയിലായിട്ടറ്റേ ഞങ്ങളെ മുന്നി തന്നെ റോഡാണ്
ആ അ
റോട്ട്മ്മലൊക്കെ കൊണ്ടയിടാ തോന്ന
അഹ് ശരി ഇപ്പൊ ഇപ്പളൊന്നും കണ്ടിട്ട് മഴന്റെ ഒരിതില്ല
ഇല്ല ത് ആ വിശ്വസിക്കാൻ പറ്റൂല
ആ കെടക്കാനൊന്നും വയ്യ ഒർങ്ങി പോയാല് മഴ
ആ അറിയൂല ആ എന്താ ഫുഡിന് ഇണ്ടാക്കിയെ
ഇന്നിപ്പ എന്താ വെള്ളരി കറീ കേബേജ് ഉപ്പേരി പപ്പടം പൊരിച്ചെ ഒക്കണ്ട് മീൻ കിട്ടാഞ്ഞാ ഞാൻ എന്ത് ഉപ്പേരി ഇണ്ടായാലും മീനില്ലാഞ്ഞ ചോറ്ന്നാന് മനസ്സക്ക്‌ ഒര് സ് മീവാണം മീ ഇല്ലാഞ്ഞാ പിന്നെ ഇന്ക്ക് ഉപ്പേരി വേണെന്നില്ല ന്നി എന്തേലൊക് കറിയായ മീൻ ഇണ്ടായ പിന്നെ കറിയില്ലെങ്കിലും ഉപ്പേരി ഇല്ലെങ്കിലും ഒക്കെ മീ വാണം മീനാണേ ഇപ്പ കിട്ടാനില്ലാ തോന്നണ്
മീൻ കൊറവ ആ ഇങ്ങനെ മഴെയ്തിട്ടായിക്കും ഇവിടെയും പോയില്ല ഇവിടെര് റ്റാളാ പോയത് ഇടെ ചെമ്മീന ചെമ്മീൻ പിന്നെ പ്പടുത്ത് വാങ്ങിയിട്ടൊള്ളു ന്നെ ഞാൻ വാങ്ങാ കൂക്ക് കേട്ട്ട്ട് മെയിന്റെകാതന്നതാ പിന്ന ചെമ്മീനാണറഞ്ഞപ്പോ ചെമ്മീൻ തോലൊള് ച്ച ഒന്നും കാണാനും ഉണ്ടാവൂല
ആ അതെ ഇതിലെന്നാ വണ്ടി വര്ന്നേല്ല
ഇന്ന്തിലെ മൂന്നാള് പോവലണ്ട് മൂന്നാള് പോണൊട്ത്ത് തിന്ന് ഒരാളെ പോയൊള്ളൂ
ആഹ് ശെരി ഇങ്ങകെന്താന്ന്
ഇന്ന് പിന്നെ കോഴിണ്ടയിനു ഇന്നലെ വാങ്ങിയെ
ആ ആഹ്
അപ്പൊ കൊർച്ച് ബാക്കി ഇണ്ടായിനി അപ്പൊന്നത് കറി വച്ച് പിന്നെ പച്ചക്കായ ഇപ്പേരിണ്ടല്ലോ
ആ ആഹ്
ആഹ് അതും പിന്നെ ചോറും അയെനൊള്ളൂ ഇന്ന് കൊറവാ അല്ലെങ്കില് കൊറേ ഐറ്റംസ് ഇണ്ടാക്കും ഞാന് തേങ്ങര ച്ചത് മൊള് മൊളകറി ഒക്കെ ഇണ്ടാക്കല്ണ്ട് ഇന്ന്പ്പോ ഐറ്റംസ്കൾ ഒക്കെ കോഴിള്ളെ കൊണ്ട് പിന്നെ
ആഹ് കോഴിണ്ടായ പിന്നെ മ്
ആഹ്
തേങ്ങക്കെ അടെ ഉണ്ടോ വീട്ടിലുണ്ടോ അതോ പൈസ എടുത്ത് വാങ്ങലാ
പൈസ കൊടുത്തൊന്ന് വാങ്ങണ്ട ഒ ഒരു തെങ്ങ് ഉണ്ട് പിന്നെ ഞങ്ങള്ൾ തറവാട്ടന്ന് പിന്നെ എങ്ങനെ എടക്ക് എടക്ക് കൊണ്ടുവരും തറവാട്ടില് പിന്നെ ആരും നിക്കണില്ല
ആഹ് ആഹ്
അപ്പൊ ഞങ്ങ തറവാട്ടന്ന് തയ്യനൊക്കെ ഞങ്ങ ഇങ്ങോട് കൊണ്ടിരില്ല
അയ്ശരി
പിന്നെ വലിച്ചതായാലും അവിടെ പിന്നെ കുറെ തെങ്ങുണ്ട് ഒരു മൂന്നാല് തെങ്ങുണ്ട് പിന്നെ വല വലിക്കുമ്പോഴൊക്കെ ആട്ടിക്കാനും വെളിച്ചെണ്ണ ഉണ്ടാക്കി ഒക്കെ ചെയ്യും അതുകൊണ്ട് പിന്നെ ഇപ്പം കയ്യാനായിണ് കുറച്ച ഉള്ളു വെളിച്ചെണ്ണ ആട്ടിച്ച് പിന്നെ മൂന്ന് മാസത്തോളം കിട്ടീനി അപ്പൊ ഇന്നിപ്പം പണിക്ക് പോകുമ്പോ ഞാൻ പറഞ്ഞുങ്ങന്ന് ഇനി നിങ്ങളൊന്ന് എന്തെങ്കിലും ഓയല വളിച്ചെണ്ണ കൊണ്ടുവരുന്ന എവിടെള്ള കഴിഞ്ഞു മൂന്ന് മാസമായി നമ്മള് വെളിച്ചെണ്ണ വാങ്ങിട്ട് എന്നൊക്കെ പറഞ്ഞ
ഇപ്പൊ മഴ ആയൊണ്ട് തേങ്ങ വെട്ടാനും വയ്യ
ആഹ് പിന്നെ മില്ലിൽണ്ട് ഇങ്ങനെ ഒന്നായിട്ട് കൊണ്ട് കൊടുത്തിട്ട് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ അവിടെ എത്തി നോ ക്കാത്തെ കൊണ്ട് തറവാട്ടിലെ ആളും കാര്യം നോക്കാത്തെയ കൊണ്ട് തേങ്ങയും കുറവാണ്
ആഹ്
വലിക്കൻ വലിക്കാന് നല്ല ഇതാവല്ലോ ഒരു തെങ്ങ് മേ കേറുന്നേന് തന്നെ നല്ല ചാർജാ
ആഹ്ആ ഹ്‌ അവിടെയൊക്കെ എത്രയാ
ഇവിടെ ക്കെ അയ്മ്പത് അറുപത് അറുപതൊക്കെ അയിയണം ഇപ്പം
ആഹ് ഇവിടെ അൻപത് അൻപത്തഞ്ച്
ആഹ് വേ തെങ്ങുമേ കേറിയിട്ട് പിന്നെ തേ തേങ്ങ വേണ്ടെ എന്നാലല്ലെ കൊടു
ആഹ് തേങ്ങ ഉണ്ടെങ്കി കുഴപ്പല്ല തേങ്ങല്ലാ ഞാ ഓലക്ക്പ്പ ഒന്ന്പ കയറി അതിന്റെ കൂലി കൊടുക്കണ്ടെ
കൂലി കൊടുക്കണം ഞമ്മക്ക് തേങ്ങ കിട്ടൂല അതൊക്കെയാണ് ഇപ്പ കൊറവ് വരിക ഇപ്പം കൊറ ആയി വലിച്ചിട്ട് അല്ല ഉ വലിച്ചിട്ടപ്പ അടുത്ത് വലിച്ചിട്ടേ ഉള്ളൂ പിന്നെ തൊെയ്യൽ തൊടങ്ങിയേ ചില തെങ്ങുമോന്നൊക്കെ
ആഹ് ആഹ്
തയ്യല അപ്പ ഞാനങ്ങന തൊയിഞ് അങ്ങനെ പെറുക്കി കൊണ്ടുവരാം അതുകൊണ്ട് പിന്നനിക്ക് എനിക്ക് പിന്നെ ഇഷ്ട തേങ്ങ അരച്ച കറി
ആഹ്
പിന്നെ ഇവിടെ വേറെ ആർക്കൊന്നും വലിയ കോളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട
ഉ
ഞാൻ ചമ്മന്തിണ്ടാക്കിണ് ഇൻക്ക് തേങ്ങന്റെ എന്തെങ്കിലും ഒക്കൊന്ന് വേണം ചമ്മന്തിയോ അല്ലെങ്കിൽ തേങ്ങരച്ച കറിയോ അല്ലെങ്കിൽ തേങ്ങ ഉപ്പ് ഉപ്പേരിയിൽ തേങ്ങട്ടിട്ടോ അങ്ങനെങ്ങ എന്തെങ്കിലൊക്കെ
ആഹ്. കേബേജൊക്കെ വെക്കുമ്പേ തേങ്ങടോ ഇങ്ങള്? അതോ തേങ്ങ ഇടാതെ?
രണ്ടും വെക്കും. ഇത് ചെല്പ്പം തെരക്ക്ട്ടൊക്കെ വെക്കാണെങ്കില് തേങ്ങെന്നും ഇടൂല. അങ്ങനൊക്കെ മതി വിചാരിക്യു. അതെല്ലാ ഒരു ഒരു രസത്തില് വെക്കണം ന്ന്ണ്ടെങ്കില് തേങ്ങ ഒക്കെ അരച്ചിട്ട്. രസത്തില് വെക്കു. ഓഹ്
ഉം.
അത് ങ്ങക്ക് തേങ്ങ വാങ്ങണം?
ഇല്ല ഇതുപോലെ തന്നെ ഇവടെ ഞങ്ങൾ താമസിക്ണ വെ ട രണ്ട് തെങ്ങാ ള്ളെ. അയിമ്മെ തേങ്ങ കൊറവാണ്. തറവാട്ട്ന്ന് കൊണ്ടരും അല്ലേ ഞാൻ ഇൻ്റെ വീ ട്ട് പോകുമ്പോ കൊണ്ടരും പൈസ കൊടുത്ത് വാങ്ങലില്ല. അധികും ഇന്റെ വീട്ട് പോവുമ്പ കൊണ്ട്രും. അല്ലാതെ പിന്നെ ഇവടെ തറവാ ട്ട് ഇമ്മി ഇപ്പീണ്ട് അവ്ടെ പോവുമ്പം കൊണ്ട്രും തേങ്ങ പൈസൊട് ത്ത് വാങ്ങാൻ നല്ല പൈസേണ്.
ഉം അതെന്നെ പൈസൊട്ത്ത് വാങ്ങണോലും ഉണ്ട്. ഉം തേങ്ങല്ല്യാത്തോല്. ഇബ്ബെ ചെല സമയത്ത് ആങ്ങളൊക്കെ ഇന്റെട്ത്ത്ക്ക് വരുമ്പം അന്റെട്ത്ത് തേങ്ങണ്ടെടീ ന്ന് ചോയ്ക്ക്യും. അപ്പ ഞാൻ ഇട്ത്തൊട്ക്കും. ഓൻക്ക് പിന്നെ തേങ്ങല്ല്യ. ഇന്നട്ട് ങ്ങനെ ചോയിക്ക്യും. രണ്ടെണ്ണം ഇണ്ടെങ്കി കൊണ്ടട്ടോ ന്നൊക്കെ പറയും. അങ്ങനെ
അത് വാങ്ങ്ണോൽക്കാണ് അയ്ന്റെ ഇതറിയൊള്ളു നമ്മക്ക്ങ്ങ വീട്ട് ഇണ്ടാവുമ്പെ
അയിന്റെ വെല അറിയൂല.
കുളിയൊക്കെ കഴിഞ്ഞിലെ ങ്ട്ട്?
ഓഹ് കുളിയൊക്കെ കഴിഞ്ഞ്. ഇഞ്ഞ് ഭക്ഷണം തിന്നാണ്ട് ഉപ്പേരി വച്ചിട്ടില്ല ഉപ്പേരി വെക്കാണ്ട്. ന്നെ വാഴക്ക ആഹ് ആടെ ആക്ക്യേച്ചിട്ടേ ഒള്ളൂ. അയ്ന് ചൂടോടെ ത് തിന്നണം ഉപ്പേരികളൊക്കെ അപ്പം പിന്നെ. ചൂടാറ്യാ ആഹ് ചൂടാറിയാ അയിന്റെ ടേസ്റ്റ്ണ്ടാവൂലാ.
ആഹ് ചോറൊക്കെ രാവിലെ തന്നെ വെക്കുലെ, വൈകുന്നേരം വെക്കോ?
ഉം ഉം. വൈകുന്നേരം പിന്നെ ഉച്ചക്ക് ഈ സമയത്ത് വെച്ചാ പിന്നെ പിന്നെ വെക്കണ്ട്യ ആവശ്യൊന്നുല്ല്യ.
വൈകി വെക്കലെ രാവിലെ വെക്കാതെ.
ആഹ് രാവിലെ വെക്കൂല ഒരു പയിനൊന്ന് മണിയൊക്കെ ആയിറ്റാ തീയൂട്ടൊള്ളൂ.
ആഹ് ആഹ്.
ഇന്നെട്ടാണ്ട് വെച്ചാ പിന്നെ പന്ത്രണ്ടണി ഒക്കാവുമ്പോത്തിനും ഊറ്റി കറി ക്ക്യുള്ളതും വെച്ച് പിന്നെ കുളിച്ചിങ്ങട് കേറാനേ ഇണ്ടാവൊള്ളൂ. അയ്ന്റെ എടേല് തിര്മ്പലും തൊടക്ക്യലൊക്കാണ്ട് കയ്ക്ക്യും.
ആഹ് ആഹ്.
ഇന്നട്ട് ആഹ് തിരുമ്പലൊക്കെ കയിഞ്ഞ് വന്ന് തീയ്യൂട്ടി പിന്നെ അങ്ങനെ പിന്നെ തൊട്ക്ക്യലും കുളി ക്ക്യലും കയിഞ്ഞാല് പണ്യാട് കഴിഞ്ഞില്ലേ. പിന്നെ പിന്നെ കുളി കഴിഞ്ഞാ ചെലപ്പോ, ഉപ്പേര്യെക്കാണ്ടാവും അല്ലെ തൂമിക്ക്യാണ്ടാവും അല്ലെങ്കി പപ്പടം പെഴെ, അങ്ങനെ എന്തെങ്കിലൊക്കെ ചില്ലറ പണികൾ അന്നേരണ്ടാവും അത് പിന്നെ ആ ചൂടോടെ കയിക്ക്യും.
അതെ ആഹ് ആഹ്.
എന്താ വെയില് കണ്ടിട്ട്, ഇല്യ. ഇപ്പതാ സ്കൂള് തൊറന്നേരെ കഴിഞ്ഞ ഞായറാഴ്ച ഇണ്ടേയ്നി.
ആഹ്
ഇഞ്ഞിപ്പോ ഇഞ്ഞിപ്പോം മഴെയിങ്ങാണ്ടേ വിശ്വസിക്കാൻ പറ്റൂല്ലല്ലോ അതുകൊണ്ട് പിന്നെ ആരും ഈ സമയ ത്തൊന്നാരും കല്യാണം ആക്കൂല
ഉം ഇപ്പ പിന്നൊക്കെ ഓഡിറ്റോറിയം ആയതോണ്ട് വീട്ടില് ഇള്ളയെടങ്ങാറും ബുദ്ധിമുട്ടൊന്നുല്ല വീട്ട്ന്ന് കല്യാ ആഹ് തലേന്നേത്തെ പരിപാടി ഇണ്ടാവും വീടെരപ്പാവാതെന്നെ മതി
അതെന്നെ അത് മതി
ഉം തലേന്നെന്തായാലും വീട്ടിലാവുല്ലോ
ഉം ഞങ്ങൾക്ക് ഇവിടെ ഇതേനി കല്യാണ ഹാളിന്നേനി ക ഇത് ഹാളിന്നേനി
ആഹ്
കഴിഞ്ഞ ഞായറാഴ്ച അന്ന്തേപോലെ ശനിയാഴ്ച വരെ മഴന്നേനി
ആഹ് ഞായറാഴ്ച ഒരു തക്കണ്ടായിരുന്നിലെ കഴിഞ്ഞ ഞായറാഴ്ച എനക്കൊരു മുടി മുടികളയൽ പരിപാടി ഉണ്ടായിന് മഴയാണെങ്കിൽ ഞാൻ വരൂലന്നൊ പറഞ്ഞിനി ഇമ്മാനോട് അന്നാണെങ്കിൽ ഞായറാഴ്ച്ച നല്ലൊരു വെയിലും ഇല്ല എന്നാ മഴേയില്ല നല്ലൊരു കാലാവസ്ഥേനു അപ്പൊ അങ്ങനെ പോയിരുന്നു പരിപാടിക്ക്
ഉം. ങ്ങളെന്താ വർക്കയ്യ്ണ്ടോ?
ഇല്ലില്ല വർക്കെ വീട്ട് തന്നെ.
വീട്ടിലെന്തെങ്കിലും എന്തെങ്കിലും അടിക്കലോ തയ്യൽ എന്തോണ്ടോ?
ഇല്ല ഇല്ല അടിക്കാ അറി അങ്ങനെ അടി ടിക്കലില്ല ഇവിടെ മീഷീല്ല. ന്റെ വീട്ടിൽണ്ട്. അവിടെ പോകുമ്പോ ഞമ്മൾതൊക്കെ അടിക്കും.
ആഹ്, അറിയാല്ലേ കുറച്ച്
അടിക്കാനൊക്കെ അറിയാ. പുതിയാപ്പള എപ്പളും പറയും. മെഷീൻ വാങ്ങിക്കോ എന്നാ അൻക്ക് അടിച്ച. അന്റെത് അടിച്ചാലോ ആർതും അടിച്ചില്ലേലും ന്നൊക്കെ പറയും.
ആഹ് ന്നോടും അങ്ങനെ പർഞ്ഞ് പർഞ്ഞ് പറർഞ്ഞി ഇൻക്കും ങ്ങനെ ഞാനും ങ്ങനെ ന്നോട് അങ്ങനെ പറഞ്ഞ്താക്കിയലയ്നി പിന്നെ പിന്നെ ലാസ്റ്റ് വാങ്ങി തന്ന്. എന്നും പറയേനി പിന്നെ ന്നോടർഞ്ഞ് ഞാൻ വാങ്ങിത്തരാർഞ് വാങ്ങി തന്ന് ഇപ്പൊ ഇൻറതൊക്കെ ഇങ്ങനെ, ഇൻ്റെ മോക്കൊക്കെ ഞാ അടിക്കും.
യൂട്യൂബിലുണ്ട്. എങ്ങനെ അടിക്കണ്ടതൊക്കെ യൂട്യൂബ് നല്ല രീ രീതിക്ക് പറഞ്ഞു തരണ്ട്.
അയിൽ നോക്കിപ്പതാ. ഞാൻ പുരി പുതിയെ ചുരിദാറ് അടിച്ച് അയില് നോക്കിങ്ങാട്ട്. ഒന്നും അറിയാത്തൊരു ആള് എയ്നി ഞാൻ
ആഹ്, അല്ല പഠിക്കാൻ പോവണം ന്നില്ല പറയാ. യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയാലും അറിയ.
ഉം.. പോയി പഠിക്ക സൂചി എങ്ങനെ കുത്തല്. നൂൽ എങ്ങനെ കേറ്റല് ഒന്നും അറിയിലേയ്നി. ഇപ്പൊ ഏതായാലും പഠിച്ച്. കൊറെ അടിച്ച് വി വിറ്റ് ആഹ് ഓഹ് പിന്നെ, ഈ ഓർഡർ ഇണ്ടാവും. നിസ്കാര കുപ്പായത്തിനൊക്കെ.
ഏഹ്. അതൊക്കെ അടിക്കുവോ?
ഓ അത് കൊറേ അടിച്ച് അഞ്ഞൂറോളം അടിച്ച്
അത് ശരി നിസ്കാര കുപ്പായൊന്നും വാങ്ങിയിട്ട് ഇറക്കം കിട്ടണില്ല. നല്ല ഹൈറ്റ് ഉള്ള ആളായോണ്ട്. ങ്ങൾ ഒക്കെ നല്ല വലിപ്പത്തിൽ അടി
അ മറ്റേതാണ് ഒന്നായിട്ടുള്ളത് ഇണ്ടല്ലോ മക്കനിം
അത് ശരി അങ്ങൻത്തോ ഇണ്ട്ട്ടോ ഇന്റെ അടുത്ത് അത് നല്ല വലിപ്പാണ്
ആഹ് അത്
ട്രിപ്പൊക്കെ പോമ്പോ കൊണ്ടോവാന് ഉഷാറാണ് അങ്ങനെ.
ആഹ് ആഹ് യാത്രക്കൊക്കെ
ആഹ് മ്ഹ്
അത് ഒരുപാട് അടിച്ച് ന്നാ ശരി വെക്കട്ടെ.